ഹലോ
ലോം
ആ പറയ്
ഹലോ
കേക്കിണില്ലേ
ആഹ് കേക്ക്ണ്ട് അനക്ക് കേക്ക്ണില്ലേ
എന്തൊക്കെ വിശേഷം കേക്ക്ണില്ലേ
ആ ഫോണി കളിച്ചോണ്ടിരിക്യാണ് ഉം ഫോണ് കളിപ്പിച്ചോണ്ടിരിക്യാണ്
ആഹ് ഇപ്പ അതെന്നെയല്ലേ ഫുൾടൈമ്
ക്ലാസ് ഒന്നും ഇല്ല
ഉം ക്ലാസ്സൊന്നു ഇല്ല അപ്പൊ പിന്നെ അതന്നെയല്ലേ പണി ഫോണി കളിക്ക
ഉം രാവിലെ തൊട്ട്
ഫുൾ ടൈമ് ഫോണി നോക്കി ഉരിക്കുന്നതും അത്ര നല്ലതും അല്ല
ഹലോ
ഉം
ഹലോ
ഹലോ ക
കേക്ക്ണ് ണ്ടൊ
വേറെന്താ ആഹ് കേൾക്ക്ണണ്ട് അൻക്കേക്കണ്ല്യാ
ങ്ങാ ആഹ് അയിറ്റടക്കടക്ക് കേൾക്കണില്ല അതാണ് ഹെലോ ഹെലോറിഞ്ഞടക്കടക്ക്
ഉംപിന്നെ ന്തോ ക്കെണ്ട് ഊ മ്
ഫ്രീ ടൈമൊക്കെ ഫുള്ള് ഫോണിലോക്ക
വീട്ട്ന്നൊകെ ങ്ങനൊക്കെ എടക്കി നോവല് വാഴ്ക്യും മ് നേ
ന്നാ അൻക്ക് വല്ല സൈഡ് ബിസിനസ്സും തൊടങ്ങി കൂടെ വല്ല ഡിജിറ്റൽ മാർക്കറ്റിങ് അങ്ങനെ എന്തേലുഒക്കെ ഇപ്പോ എല്ലാരും അതല്ലേ ഏ
ഇന്ന വിടിങ്ങനൊക്കെത്തന്നെ ഞാൻ നോക്കലൊക്കെ ണ്ട് ചെയ്യാൻ പറ്റുന്ന് പക്ഷെ ഒന്നും നടക്കെല് ഇല്ല ഇപ്പൊ കൊറേ ഫീൽ ഫെയിൽആയി ട്ട് ണ്ടല്ലോ ആഹ് കൊറേ ഫെയ്ല്ഇണ്ട്
ബട്ട് അത് തൊ ആഹ് തൊടയ് തൊടങ്ങി കഴിഞ്ഞാ പിന്നെ അതങ്ങനെ ചെയ്തോണ്ടിരിക്കുംപിന്നെ തൊടങ്ങി കിട്ടണം അയ്നീ ഫോണില് നോക്കിയിരുന്നാ ഒന്നും നടക്കൂല അമ്മളെ ടൈമും എല്ലാതും വേസ്റ്റാ
കൊറെ നോവലൊക്കെ എഴുതാൻ നോക്കും പക്ഷെ എനിക്ക് അയ്ന്ള്ള ഒരു ത് കിട്ടില്ല എങ്ങനെന്ന് അറിയില്ല ഞാ കൊറേ യൂസ്
നിപ്പോ എന്തേലും അൻക്ക് ഐഡിയാസ് വേണങ്കി ആഹ് വല്ല ചാർ ജി പ്പീ ട്ടി അങ്ങനെന്തിനോടെ ലും ചോയ്ച്ചാലും അങ്ങനെ എഴുതിയാലും മതി ഐഡിയാസൊക്കെ ചോയ്ച്ചിട്ട്.. ജസ് ട്ട് പക്ഷെ ഫുൾടൈമ്ട്ടി നോക്കിയിരിക്കാൻ പറ്റു ല്ല
ആ ത്ഞാനൊക്കെ ന്നോക്കും പക്ഷെ പെറ്റ്ല്ല അതാണ്
ആഹ് അതാണ് കൊൺസൻട്രേഷ്
പ്പകൊറെ എണ്ണം ണ്ടല്ലോ ആഹ് പ്പം നല്ല വീഡിയോസുണ്ട് ന്നാ ചീത്ത വീഡിയോസ്ണ്ട് നീ ന്ല്ലോരു പറയും തത്ര നല്ലതാന്നൊക്കെ പറയും പക്ഷെ കൊറെ എയ്യുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് എത്ര നല്ലാതാ ന്ന്
ന്ല്ലതല്ല. ഹ്
കൂടുതല് കിട്ടണത് യൂട്യൂബിലാണ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാ അയ്ലെന്നെ ടൈം കിട്ടുള്ളൂ
ഞമ്മള്പ്പോ ഒരു ബീടിയോ ഇട്ത്താല് പിന്നെ അയ്മേ ന്ന്ർത്തൂല പിന്നെ അയ്ന്റെ അടീക്ക് ങ്ങനെ സ്ക്രോളൈതോണ്ടേ ഇരിക്കും നമ്മള് ഓട്ടോമാറ്റി തെയ്റ്റങ്ങനെ സ്ക്രോളെ യ്തോണ്ട്ക്കും
ആം മൊത്തം എത്ര ടൈമ് കിട്ട്ആ ലേ അതെ ആഹ് പ്പൊ ഇപ്പ ക്ലാസ്സ്‌ലൊക്കെ ടൈമ് ട്ടിഅപ്പ തന്നെ ഫോണ് നോക്കും
ആഹ് ഇപ്പൊ ആരും അങ്ങൊട്ടു ഇങ്ങൊട്ടു സംസാരിക്ക്ന്നുല്ല ഫുള്ള് എല്ലാരും അവരുടെ ഫോണ് ഇട്ത്ത്കാണ്ട് അങ്ങനെ ഒര് ഇരിക്കും
ഉഉം
തൊക്കെ സോഷ്യൽ മീഡിയന്റെ വളർച്ച കൊണ്ടെന്യായാണ്
അത് നല്ലതണ്ട് ചീത്തതുണ്ടാവും
പ്പ അമക്ക് അതൊണ്ട് ഉപകാരംണ്ട് അതായത് ഇപ്പൊ പണ്ടത്തെ കാലത്ത്ന്നൊക്കെ പർഞ്ഞപോ ഒരാൾക്ക് മറ്റൊരാളെ വിശേഷൊക്ക അറിയണെങ്കി മറ്റേ ലെറ്ററയ്ക്കോക്ക വാണ്ടേ ഇപ്പ അയ്ന്റെ ആവശ്യന്നുല്ലല്ലോ ഇപ്പ ന്നമ്ക്ക് ഫോണ് ണ്ടെങ്കി ഫോണ്ല് വിളിച്ച് എവിടെള്ള ആളെ വിശേഷാണെങ്കിലും അ റിയ അങ്ങൻത്ത കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് ഇതിന്റെ വളർ ചറിണ് ക്ഷേ ദിനും മോശവശങ്ങള്ണ്ട്
അതെ അതേടീ അങ്ങ് ഓയ്ട്ടേയില്ല ചെലോല് പണ്ടത്ത്ൻ്റെ പേര്ല് ഇപ്പഴും ഇട്ക്കും
ആഹ് പ്പം ന്നമ്മക്കെന്നെണെങ്കി പ്പൊ ആരും ങ്ങനെ ക്യാഷൊന്നും കയ്യില് കൊണ്ടട്ക്കൂല എല്ലാരും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ എല്ലാരും ഫോണെല്ലേ അതൊക്കെ ഇതിന്റെ വളർച്ചെല്ലേ
ആഹ് കടേ പോണം എവിടെ അധികാ എല്ലാർക്കും ഇത് വന്നോണ്ടേനി ഇപ്പൊ കയ്യിലൊരു ഫോണ് ഒരു ജീപ്പെ ഒക്കെ അണ്ടച്ചാ എടുക്കേം ചെയ്യാ
എല്ലാ വിധത്തിലും ഇത് നല്ലതൊന്നുല്ല എന്നാലും ചെല ചെല കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഇത് നമുക്ക് നല്ല ഉപകാരാ ഇപ്പ ഞമ്മക്ക് എന്തേലും ഒരു ബിസിനസൊക്കെ തൊടങ്ങണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമൊക്കെ തൊറന്നാ ഫുള്ള് കോണ്ടന്റ് ക്രിയേഷന് കോണ്ടന്റ് റൈറ്റിങ്ങ് എല്ലാരും
ആഹ് എത്ര ഇതിലും വരുന്ന
കാരണം പണ്ടത്തെ പോലേല്ല ഇത് ഭയങ്കര ആഹ് ഇത് ഭയങ്കര സിംമ്പിളല്ലേ പണ്ടത്തെ പോലെ അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നു ഇല്ലല്ലോ നമ്മുടേടത്ത് കൊറച്ച് ഫ്രീ ടൈമും ഫോണുണ്ടായാ മതി നമുക്ക് എന്ത് ബിസിനസ്സാണെങ്കിലും ചെയ്യാം
ഊം ഉം പപ്പമാല ഒക്കിട്ട് നമ്മള് വസായൻ മതി
ഹലോ ഇന്ന് എന്തേലും പറയിണ് ണ്ടൊ
ആഹ് ണ്ട്
കേക്കണില്ല സൗണ്ട്ല് പറയ്
ഊം എന്താ സൊഷ്യൽ മീഡിയ അങ്ങൻ തന്നെയാണ് നമ്മളും ഉപയോഗിക്കണ പോലെ ഇരിക്കും അതിന്റത്
ഞമ്മള് കണ്ട്രോളെയ്താല് നല്ലതാണ് അല്ലെങ്കി പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടും
ഞാൻ നോക്കുന്നുണ്ടേരുന്നു ഊം പാർട്ട് ടൈം ജോബൊക്കെ നമുക്കും ഉണ്ടാവും സ്വന്തായിട്ട് വരുമാനം അപ്പ തന്നെ വേണംന്നൊക്കെ വിചാരിച്ചിട്ട് കൊറെ നോക്കി പക്ഷേ എന്താ പറയാ യൂട്യൂബും നല്ല പറയും നമ്മളായിട്ട്എടുക്കുമ്പ എനിക്ക് ബെറ്റ്ണ്ടാവില്ല അപ്പ ഐന്നറങ്ങി അപ്പ കൊറെ പ്രശ്നങ്ങളിണ്ടായിനു അതൊക്കെ നേര അത് നോക്കീട്ട് വാണം നമുക്ക് ചെയ്യാൻ ഏഹ്
കൊറേ സൈഡ് ബിസിനസൊക്കെ ചെയ്യാൻ നോക്കി പക്ഷെ ഒന്നും നമുക്ക് സെറ്റാവണില്ല മിക്കവാറും എല്ലാ ബിസിനസിനാണെങ്കിലും ഫസ്റ്റ് ക്യാഷ് എറക്കണം നമ്മളെന്ത് വിശ്വാസിച്ച നമ്മളിപ്പൊര് വീഡിയോ കണ്ടിട്ട് ഞമ്മളത് വിശ്വസ്‌ച്ച് നമ്മളാ ക്യാഷും കൊടുത്ത്കാണ്ട്പിന്നെ നിന്നാല് ചെലപ്പത് ഫേക്ക്ക്കാരം അപ്പ ഞമ്മളെ ക്യാഷും പോയി ടൈമും പോയ് ഒക്കെ പോയ് അതാണ് പിന്നെ ഞാ മെയിനായിട്ട് ഇത്ൻ നിക്കാത്ത കാരണം
ആഹ് ഞാനിതില്ലേ
നല്ല കൊറേ ബിസ്‌നസ്സുണ്ട് നമുക്ക് സ്വന്തായിട്ട് ക്യാഷ്റക്കി അങ്ങനെതൊണ്ടങ്ങാങ്കി നമ്മടെ സ്വന്തം റിസ്ക്കിൽ തൊടങ്ങാൻ പറ്റാണെ
ഉം ഞാൻകണ്ടാരുന്നുത് ഇതില് വാട്സപ്പില് ഒരു കുട്ടിയിട്ടതാ പ്പപതില് നോക്കിയപ്പോ നല്ലതാ തോന്നി അപ്പ കൊറച്ച് ക്ലാസ്സ് കേക്ക്വാ ആഹ് ക്ലാസ്സിലെന്താ മനസ്സിലായിച്ച്ട്ട് അത് ഓഡിയോ അയച്ചിട്ട്ങ്ങനെ അയച്ച് കൊടുക്ക അതൊക്കെണ്ടായിര്ന്നു അതൊക്കെ ചെയ്തു ന്നിട്ട് അവര് ലാസ്റ്റ് പർഞ്ഞു സെലക്റ്റടായ്ന്ന് പറഞ്ഞു ന്ന്ട്ട് പേസ്സ് കൊട്ത്തിട്ട് ഒര് പ്രോഡക്റ്റ് പർച്ചേസെയ്യണം ന്ന്ട്ടാ ആപർച്ചേ പർച്ചേസ്യ്ത പ്രോഡക്റ്റ് ക്കു വിക്കണംന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിർത്തിയാത് നമ്മക്ക് പറ്റണ പണിയല്ല ആഹ് വിക്വാ
ചെല അയിലാടായി അങ്ങനെത്തെന്തൊരു
ഉം അതല്ല്ത്
ഓരീന്നൊക്കെ വാങ്ങാൻ കാശ് വാങ്ങ് ങ്ങി നമ്മളെ പറ്റിക്കാനാണോന്നറിയില്ലല്ലോ ഇപ്പങ്ങനെ തട്ടിപ്പുകളും കൊറേ നടക്കണ്ടല്ലോ ച്ചിരിനേരം
ആഹ് അതോടുകൂടി ഞാനതവിടെ നിർത്തി
ഞാനും അതന്നെ ഈ സെയിം തന്നെ എനിക്കും ഉണ്ടായിക്ക്
മിണ്ടാതെ മെസ്സേജ്‌കളൊക്കെ നോക്കും